ഹലോ
ആഹ് പറഞ്ഞോ.
ആഹ് കേൾക്കുന്നുണ്ടോ നിനക്ക്?
ആഹ് കേക്ന്നുണ്ട്.
നിന്റെ സൗണ്ട് എന്താ ഭയങ്കര കൊറവാണല്ലോ. റേഞ്ചിൻ്റെ ഇഷ്യൂ ഉണ്ടോ? ആഹ് കേൾക്കാം ഓക്കേ.
ഇപ്പോ ഓക്കെല്ലേ?
ആഹ് ഇപ്പൊ ഓക്കെയാണ്.
ആഹ്
ഭക്ഷണം കഴിച്ചോ?
ഓഹ് കഴിച്ച് കഴിച്ച്.
എന്താ സ്പെഷ്യല്?
സ്പെഷല്ണ്ട് പോർക്ക് പോർക്ക്‌ ഫ്രൈ
നിന്റെ സൗണ്ട്നെന്തോ പ്രശ്നണ്ട്.
ഏഹ്. ഹലോ ഇപ്പഴോ?
നിന്റെ സൗണ്ട് നിന്റെ സ് ആഹ് കേൾക്കുന്നുണ്ട് പറഞ്ഞോ.
ആഹ് ഇപ്പൊ കൊഴപ്പണ്ടോ, ക്ലിയറല്ലേ.
ഇപ്പൊ ആഹ് ഇപ്പൊക്കെയാണ്
ആഹ് ആ പറഞ്ഞോ
എന്താ കഴിച്ചേ എന്താ കഴിച്ചേ
പോർക്ക് പോർക്ക് ഫ്രൈ
ആഹാ ആരാ ഉണ്ടാക്കിയത് നീയോ
ഞാതന്നെ
ആഹാ
ഉം
സത്യത്തിൽ പോർക്കൊന്നു കഴിക്കാ പാടില്ലെന്നാ പറയ
എഹ് അതെന്താ അങ്ങനെ പറയാൻ കാരണം
പോർക്ക് കഴിച്ചന്റെ അലർജി വരും
ആഹ് അത് ആഹ് അത് വേവിക്കന്റെക്കെരു എന്താ പറയ ഒരു ഇതുണ്ട് അതായത് പ്പൊ ഒരു ഫുഡ് ഉദാഹരണം ഈ മീറ്റ് എന്ന് പറയുമ്പോ പല മീറ്റ് ഉണ്ടല്ലോ അതായതിപ്പോ പോർക്ക് ബീഫ് മട്ടൺ അങ്ങനെ വിവികങ്ങളെ ഓരോ മിറ്റുണ്ടോ ഇതിനൊക്കെ എന്താ പറയാ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു സമയവുണ്ട് എന്താ പിന്നെ അ പ്പോ കുക്കറിലൊക്കെ മ്മള് വേകുകയാണെങ്കില് പോർക്കൊക്കെ ആണെങ്കി മിനിമ ഒരു പത്ത് പതിനൊന്ന് വിസിലെങ്കിലും ഇട്ട് വേവിക്കണം രണം മാറ്റ അതെ അതെ അതെ അതെ കാരണം ഈ എന്റെ അറിവില് ഈ പറഞ്ഞ ഈ ഫാമിലൊക്കെ ഈ ഈ പച്ചറി വേസ്റ്റ് അങ്ങനെയെക്കെയണതികം കൊടുക്കാറ് പക്ഷെ എന്നാ പോലും ഈ ഇ കോഴികളൊക്കെ വേസ്റ്റക്കി പന്നിയെകൊക്കെ കൊടുക്കാറുണ്ട് അപ്പളാണ്ട് പിന്നെ ഉം പിന്നെ ഈ കോഴി വെസ്തോക്കെ പറയുമ്പോ എന്താ പറയാ കോഴിയുടെ ഈ രോമവും ബാക്കിയുള്ള കുറെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവലോ അപ്പൊ അതത്രല്ലതല്ല പറണല്ല അതെ പിന്നെ എന്താ പറയാ പിന്നെ പ പച്ചക്കറി വേസ്റ്റ്ന്ന് പറയുമ്പോഴും ഈ പറഞ്ഞല നമ്മള നാട്ടിലും വടെ അട്ത്തൊക്കെ ഈ പറഞ്ഞ ളടത്തും ഈ തലപ്പോ ഈ എന്താ പറയാ എവിടെലൊക്കെ കുറേ നേരങ്ങനെ കൊറച്ച് ഡബ് ചെയ്തിട്ടായിരിക്കു പിന്നെ ഈ പറഞ്ഞ ഫാമിലേക്കുള്ള ആൾക്കാര് വന്നത് എഹ് കളക്ടെയ്യുന്നത് അപ്പൊ അങ്ങനെ ഇവരാ അപ്പ അതുകൊണ്ട് മറ്റുള്ള ഈ മീറ്റെലോക്ക അപേക്ഷിച്ച് പോർക്ക് കുറച്ച് നന്നായി അതാ പറയാ വേവിക്കണം വേവിച്ച് കഴിച്ചൽപ്പറുള്ള അലർജിയോന്നങ്ങനെ വരത്തില്ല എന്റെരറിവാതാണ് പിന്നെ വേറെന്തെങ്കിലു ഇതിന് റീസൺ ഉണ്ടോ അതെനിക്കറിയത്തില്ല
അത് ചില ബോഡികളിലത് സപ്പോർട്ട് ആവത്തില്ല പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ അലർജി വരുന്നില്ലട്ടോ
ഇല്ല എല്ലാവർക്കും ന്നുല്ല പിന്നെ ചെലർക്ക് ഈ ചില ഭക്ഷണം കഴിക്കുമ്പോ എന്തെങ്കിലുക്കെ ചെറിയ അലർജിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് ഇത് കഴിക്കാരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഉദാരണത്തിന് ചിലർ
കഴിക്കുമ്പളോ
ക്കെ ഞാൻ വന്ന് ചെയ്ച്ചാൽ ഈ പറഞ്ഞ പോലെ ചെമ്മീന് അങ്ങനെയുള്ള
ഉം
ഒക്കെ കഴിക്കുമ്പോ ഭയങ്കരമായിട്ട് ചിലർക്ക് എന്താ പറയാ ചിലർക്ക് വൊമിറ്റിങ് വരും പിന്നെ ചിലർക്ക് തുറിച്ചില് ഇള വെക്ക് എന്താ അങ്ങനെ അങ്ങനെ ഓരോരോ അങ്ങനെ ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് ഇങ്ങനെ വുന്ന കണ്ടിട്ടുണ്ട് ആ അതെ അതെ അങ്ങനെ ആ അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോ അങ്ങനെ എന്താ പറയാ നമുക്ക് ഹേ ഞമ്മടെ ബോഡിക്ക് അതേപോലെ റിയാക്ഷൻസൊക്കെ വരുന്ന ഫുഡഐറ്റംസാണെങ്കിൽ പരമാവധി കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ചെല ഈ പർഞ്ഞ അഹ് ചെമ്മീനൊക്കെ കഴിക്കാണെങ്കില് ചെലരങ്ങനെ മരിച്ച കേസ് വരെ ഉണ്ട്
ചെമ്മീൻ കഴിച്ചിട്ട് മരിക്കുംല്ലേ ആഹ് ങ്ങനെ ഫുഡ് പറ്റാത്ത ഫുഡൊക്കെ കയ്ച്ചിട്ടായിരിക്കുംല്ലേ
ചെലർക്ക് ഈ അലർജിയൊക്കെള്ളത് കഴിക്കുവാണെങ്കില് അത് ചെലപ്പോത് മരണ കാരണം വരെ ആവാം
മ്മ്
മ്മ് അതെന്നെ പരമാവധീ എന്താ പറയാതൊന്നും ഈ ഡോക്ടേഴ്സൊന്നും ങ്ങനെതധികം സജസ്റ്റ് ചെയ്യില്ല കഴിക്കണംന്നൊന്നും അതെപോലെ ഈ ഞ ഇ ബീഫല്ല ഈ ചെമ്മീന് ഈ സീ ഫുഡൈറ്റംസൊന്നുങ്ങനെ പരമാവധിയവര് സജസ്റ്റ് ചെയ്യില്ല കാരണം അതില് ഈ പർഞ്ഞ അയീ ഇൻഫക്ഷൻസും ഈപ്പതൊക്കെ കൂടുതലായിട്ട് വരാൻള്ള ചാൻസുള്ളത്കൊണ്ട് അതങ്ങനെ സജസ്റ്റ് ചെയില്ല അതെ അതെ കയ്ക്കര്ത് ന്നാപറയാ
അത് പിന്നൊന്നാമത് റഫാണല്ലോ നല്ല ടഫാണല്ലോലെ നല്ല ടഫ് മീറ്റല്ലേവെര മറ്റേ കൊർച്ച് സോഫ്റ്റ്ണ്ട്ന്ന് തോന്നുന്നു
സോഫ്റ്റ്ണ്ട് പിന്നതൊക്കേന്ന് പറഞ്ഞ് കയ്ഞ്ഞാൽ അഹ് വേവിച്ചെടുക്കാനൊക്കൊരു കൊറച്ചധികം സമയം വേണം കാരണം അത് അങ്ങനെണ് ചെയ്യേണ്ടത് മ്മ് മ്മ്
ആഹ് പിന്നതിന്റെ പ്രൈസന്ന് പറയുന്നതും ഭയങ്കര കൂടുതലാണല്ലോല്ലേ
പ്രൈസും കൂടുതലാണ് പക്ഷെ അത് അതിനനുസരിച്ച് നമ്മള് ഇത് അഹ് പ്രിപ്പേർ ചെയ്ത് കഴിക്കുവാണെങ്കില് കൊഴപ്പല്ല പിന്നെ അതൻസരിച്ച് നമ്മള് തെരക്ക് കൂട്ടി ച്ചത് ന്താ അത്രമതി എന്നൊക്കെ ഒരു ഇതില് ചെയ്യുവാണെങ്കില് അപ്പാളാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വെര
അപ്പ ഈ സാധാരണ പോർകൊക്കെ എത്ര തവണ മീൻസ് എങ്ങനെയാണ് കൂവിക്കേണ്ടത് അഹ് ഇത്? അ ആ കുക്കർല് ആഹ്
നോർമലീ ഒരു പത്ത്പ ഒരു പന്ത്രണ്ട് വിസിലൊക്കെ നമ്മള് അടുപ്പിച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലാണ് കാരണം ഈ പോർക്ക്ന്ന് പറഞ്ഞൽ എത്ര വേവിച്ച് നമ്ക്ക് കഴിക്കാൻ പറ്റുന്നോ അത്രയും നല്ലതാ. അഹ്
അതക്കെ ഓവറായിട്ട് വെ വെന്തോവില്ലേ
ഓവറായിട്ട് വെന്താലും ഓവറായിട്ട് വെന്താലും കൊഴപ്പല്ലല്ലോ കാരണം ആഹ് അപ്പോ ആഹ് ഓവറായിട്ട് വെന്തു പോയാല് തെന്താ നമുക്ക് എന്താ പറയാ വായക്ക് അധികം പണി വെരുന്നില്ല വേഗം എന്താ പറ ചവ എന്താ അമ്മക്ക് കഴിക്കാപറ്റുവല്ലാണ്ട് വേവ് കൊറയുമ്പ ആ കട്ടിണ്ടാവും അതനുസരിച്ച്
ഇതിപ്പോ നമ്മടെ ഫാമിലുള്ള മറ്റേ മീറ്റിനാണോ ഏറ്റവും കൂടുതൽ ഇത് വെര ഫാമിലുള്ള ഇതിന് പോർക്കിനാണോ ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെ ഇതൊക്കെ വെര അതോ മറ്റേ പൊറത്തൂന്നുള്ള ഇതിനോ മീറ്റിനോ?
അത് ഓൾമോസ്റ്റ് എല്ലാം കണക്കെന്നെ പിന്നെപ്പോന്ന് പറഞ്ഞുകയ്ഞ്ഞാല് ഫാമിലുള്ളേന്ന് പറയുമ്പോ ഇപ്പം ആഹ് അതിന് ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് കാരണം ഇപ്പ നമ്മള്പ്പോ ഉദാഹരണത്തിന് മീ മീറ്റ് വാങ്ങുമ്പോതന്നെ നമുക്കത് ചെലത് കാണുമ്പോ മനസ്സിലാവും കാരണം അത് എങ്ങനള്ളൊരു മീറ്റാന്ന് നമ്ക്കത് മനസ്സിലാവും
ഫാമിലുള്ളതാണോ ഡേയ്ഞ്ചറ് ഓക്കെ
ഫാമിലുള്ളത് കൊറച്ച് ഡേയ്ഞ്ചറാണ് കാരണം ഞാൻ അ പർഞ്ഞല്ലേ ഈ പർഞ്ഞ പോലെ ഫുഡ് വേസ്റ്റൊക്കെ ഇതിന് കൊടുക്കുന്ന്ണ്ട് അപ്പം അതോണ്ട് കൊറച്ച് ഡേയ്ഞ്ചറാണ്
ആഹാ ഓക്കെ അതെനിക്കറിയില്ലായിരുന്നു ഉം ഉം ഇപ്പൊ നമ്മളതിനലെ ഇതൊക്കെ കളയാവേണ്ടി ഇപ്പം മഞ്ഞപ്പൊടിയൊക്കെ ഇട്ന്നത് നല്ലതാണോ?
ആഹ് മഞ്ഞപ്പൊടിയൊക്കെടുന്നത് നല്ലതാണ് അത്ട്ട് വേവിക്കുന്നതാ നല്ലത് മഞ്ഞപ്പൊടി ഉ ആഹ് ഉപ്പ് എത ഇത് അവിടെ ഉപയോഗിക്കുന്നതാണ് നല്ലത്.
ഓഹ്
ഉം അത് വരണ്ട് കഴിഞ്ഞിട്ട് അതില് ആ നെയ്യ് ഉണ്ടാവും. അത് എന്താ പറയുക, കുറച്ചങ്ങ് ഒഴിവാക്കിയിട്ട്
ആഹ്. നെയ്യങ്ങനെ എല്ലാവർക്കും പറ്റണൊന്നുമില്ലല്ലോ. അല്ലെ.
ഇല്ല ഇല്ല ഇല്ല ഇല്ല
ഉം. നെയ്യ് ഇഷ്ടമുള്ളവർക്ക്, നെയ്യ് എന്തായാലും ഓവർ ആകുന്ന ആർക്കും ഇഷ്ടം ഉണ്ടാവില്ലായിരിക്കുംന്ന് തോന്നൂല്ലേ.
ഈ പോർക്കിന്റെ ഈ നെയ്യ് അധികം അത്ര നല്ലതല്ല. കാരണം നമ്മുടെ ബോഡിക്ക് അത്ര അങ്ങട് നല്ലതല്ല. അത് ഭയങ്കര ഫാറ്റാണ്.
ആഹാ. ഇപ്പൊ തടിയില്ലാത്തവർക്കൊക്കെ, തടി വെക്കാൻ വേണ്ടി അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവോ
അതായത് ആഹ് അതിന്നുള്ള ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് അത്ര നല്ലതല്ല.
ആഹ്
ഉം അല്ലാണ്ടുള്ള, നമ്മുടെ അല്ലാണ്ട് ഈ നമ്മുടെ ഫുഡ് ഈ വല്ലാണ്ടുള്ള ഈ ഫുഡ്ന്നൊക്കെ വരുന്ന ഫാറ്റ് നമ്മുക്ക് കുഴപ്പമില്ല.
ഓക്കേ. അപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. എന്നാണ്
ആഹ്. അതിന് നെയ്യ്, ആഹ് എന്താ പറയാ. അതിന്റെ ഫാറ്റ് എനിക്ക് അതിനോട് അത്ര താല്പര്യമില്ല.
സത്യത്തിൽ പോർക്കിന്റെ കൂടെ ഈ.. മറ്റേ നെയ്യും കൂടി കൂട്ടി കഴിക്കുമ്പോഴല്ലേ അതിന്റെ ഒരു നല്ലൊരു ടേസ്റ്റ് വര സത്യത്തിൽ ഈ പോർക്കിന്റെ, ഹ, നെയ്യ് മുഴുവൻ കളഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ അതൊരു രസമില്ലാത്ത കറിയാവുല്ലേ
അത് ഈ നെയ്യ് അധികം ഉണ്ടെങ്കില് അതൊരു എന്റൊരു, എനിക്ക് ഫീൽ ചെയ്ത അത്ര ഒരു ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ആഹ് അതായത് നെയ്യ് കുറ ച്ച് അതിനാവാം കുഴപ്പവില്ല.
ഉം
പക്ഷെ അതില്, ഈ വെന്ത് കഴിഞ്ഞ് വരുമ്പോ അതില് നെയ്യ് വല്ലാണ്ട് വരും. അപ്പൊ അത് നമ്മളാ നെയ്യും കൂടെ അതിലിട്ട് കുക്ക് ചെയ്ത് കഴിക്കുന്നത് അത്ര നല്ലതല്ല.
അപ്പം നെയ്യ് ഇങ്ങന ഊറ്റികളയാൻ വേണ്ടിട്ടാ
ആഹ് അത് അങ്ങനെ ഊറ്റി ഒഴിവാക്ക്, ഒഴിവാക്കി നമ്മള് അങ്ങനെ. അതില് എന്തായാലും അത് എത്രോ കുറ്റി കളഞ്ഞാലും ഒരു കൊറച്ച് അതിലുണ്ടാവും. അപ്പം അത് കൊഴപ്പമില്ല. അതാ എന്താ പറയാ നമ്മള് കഴിക്കുന്നോണ്ട് വലിയ കൊ ഴപ്പില്ല. പക്ഷേ നെയ്യ് മൊത്തത്തി കഴിക്കുമ്പൊ അതത്ര നല്ലതല്ല
ഓക്കെ. ചിക്കന്റെ ഒന്നും ആയാലും കൊഴപ്പൊന്നുഇല്ലല്ലോ. ചിക്കന് അങ്ങനെ പിന്നെ ഇല്ലല്ലോ. പിന്നെ ബീഫ് ഉം
ഇല്ലാ പിന്നെ ബീഫും, ബീഫിൽ ഈ പറയണ പോലെ, ആഹ് ഈ പറഞ്ഞ പോർക്കിൽ വരുന്ന അത്ര വരുന്നില്ലല്ലോ
ആഹ് ബീഫിൽ പിന്നെ കൊറച്ചല്ലേ ഉള്ളൂ. ഉം.. അപ്പൊ നമ്മള് ഈ ബീഫും പോർക്കും തമ്മില് കമ്പെയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഏതായിരിക്കും ഏറ്റവും നല്ലത്.
അത് ബീഫ് തന്നെയാ കാരണം ഇപ്പറഞ്ഞ പോലെ, ഈ ഇത്ര വിസിലൊന്നും ബീഫിനെ അടിപ്പി ക്കേ അങ്ങനെ വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല.
ഓക്കെ ഉം
പിന്നാ എന്താ കൊറച്ചുകൂടി പോർക്കിനെ അപേക്ഷിച്ച് കൊറച്ച് കൂടി ഒരു ടേസ്റ്റ് ബീഫിനാണ്. എനി ക്ക് അങ്ങനാണ് ഫീലെയ്തിട്ടുള്ളത്
ആഹ്
ഉം
പക്ഷെ, എനിക്ക് നേരെ ഓപ്പോസിറ്റാ. എനിക്ക് മറ്റേ പോർക്കാണ് ഏറ്റവും കൂടുതൽ താല്പര്യോന്ന് പറയുന്നെ
ആഹ് ഓക്കെ ആഹ് ഓരോരുത്തർക്കും പിന്നാ അതമ്മയി താല്പര്യോള്ളെ ഫുഡ് ഐറ്റംസൊക്കെ വ്യത്യാസം ഉണ്ടാവുവല്ലൊ അപ്പൊ അതനുസരി ച്ച് വരുന്ന ഇതായി വരുന്നൊരു മാറ്റാണത്.
ഉ എനിക്ക് ആഹ് വയസല്ലേനി ഈ ബീഫിനോടാണ് പോർക്കിനെ അപേക്ഷിച്ച് കൊറച്ചൂടൊരു താല്പര്യം
ഉം ഉം
ഉം കാരണം എന്താ പറയുക ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പൊ വേവിച്ച് നല്ലോണം എടുക്കണം പക്ഷെ ആഹ് ബീഫ് എന്താ പറയാ നമ്മക്ക് അത്രൊ ഒരു ഇതിന ഇത് ഈ പോർക്കിനകത്ത് നമ്മള് കെടന്ന് പാട്പെടുന്ന അത്രയും പാട് ആ ബീഫില് നമുക്ക് വരുന്നില്ല
അതേ കറി വെക്കാനായാലും പോർക്കിനെക്കാളും കൂടുതൽ എന്താണ് ബീഫാണ് സുഖം
അതെ പിന്ന ഓൾമോസ്റ്റ്ലി പ